എന്താ പരിപാടി ഫ്രീയാണോ ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചില്ലേ
ആഹ് ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ലേറ്റാവും
ആഹ് അല്ല ജോലി ആഹ് ഞാൻ ഇവടെ കഴിച്ച്. കഴിച്ചിട്ടില്ല കഴിക്കണം ജോലി എവിടാ ചെയ്യുന്നത്
ജോലി നമ്മള് നാട്ട്ലെന്നെണ് എച്ച് ഡി എഫ് സിലേയ്
ആഹ് അല്ല നാട്ടിലെവിടെ ഏഹ് സ്ഥലം എവിടാണ്?
നമ്മള് ഷൊർണ്ണൂര്
അതെലെ
ആഹ് ഷൊർണ്ണൂർ ഇവടെ അടുത്തുള്ള എച്ച് ഡി എഫ് സിലെന്നെയാണ്.
ഡിഗ്രി കഴിഞ്ഞതാ
ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അക്കൗണ്ടിങ് പഠിച്ചു. പിന്നെ അങ്ങനെ കേറീതാ ബികോം അല്ല എക്കണോമിക്സ് ആണ് എട് ത്ത
അതെ
ആഹ് എനിക്ക് ബീ കൊമ് ഇഷ്ടല്ല മാത്‍സല്ലേ ഇഷ്ടല്ലാന്ന് പറഞ്ഞ തലയി കയറില്ല അപ്പൊ അങ്ങനെയാണ്. എക്കണോമിക്സ് എടുത്ത് എക്കണോമിക്സ് ഒക്കെ മാത്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്കൗണ്ട്സ് എടുത്തു പിന്നെ അങ്ങനെ എത്തിപ്പെട്ടു ഇതിലൊക്കെ
ആഹ് എൻ മാരേജ് കഴിഞ്ഞതാണോ?
ഇല്ല കഴിഞ്ഞിട്ടില്ല.
ആണോ
ഉം ഉം ഇല്ല ഒരു രണ്ടു വർഷം കൂടി കയ്യട്ടേന്ന് വിചരിച്ചിരിക്ക ഒന്ന് സെറ്റിലാവട്ടെ കൊറച്ച് സമ്പാദിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി. സ്വന്തായിട്ട് കൊറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിട്ട് ആവാമന്ന് വിചാരിച്ചു.
ആഹ് ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെ ഒരു കണക്കിന് അങ്ങനെ തന്നെ ആട്ടോ നല്ലത്. നമ്മളുടെ കയ്യിൽ എന്തെങ്കി ലും ആയിട്ട് നമ്മളെ സ്വന്തം ക്യാഷിന് എന്തെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാ നമ്മെളെ ട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഉം ഇപ്പൊ ഞാന് അല്ല ഇപ്പൊ അധികം പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് സ്വന്തം കാലിൽ നിന്നിട്ടാണ് ആദ്യം ആൺകുട്ടേളായിരുന്നു പ പണ്ടൊക്കെ ഇങ്ങനെ
ഇതിപ്പോ എന്താ വച്ചാ കല്യാണം കഴി എന്താണ്?
ഇപ്പൊ ശരിക്കും പറഞ്ഞാ ആൺകുട്ടേളെക്കാളും പെൺകുട്ടേളെ ന്നെണ് ജോലിക്കാര്യത്തില് മുൻപന്തിയിലുള്ളത്.
ഉവ്വ് അതാണ് എന്താച്ചാ അത്രയും ബുദ്ധിമുട്ട് ട്ടാണ് ജോലി ഇല്ലെങ്കി പെൺകുട്ടേൾക്ക് ഒരു വെലിം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടാവും അതാണേ? ഉം
ശരിക്കും ഏഹ് നമ്മള് ഈ പെൺകുട്ടേള് ചെല ചെല പഴയ കാലത്ത് ചിന്താഗതി. ഇപ്പ ചിന്താഗതി ഇപ്പ ചിന്തിക്കുന്നവരും ഉണ്ട്ട്ടോ ഏഹ് അതായത് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന അതായത് പെൺകുട്ടികൾ പഠിച്ചിട്ട് വല്യ കാര്യല്ല. കല്യാണം കഴിക്കണം. മലയാളം കഴിച്ചിട്ട് അതായത് ഇപ്പം ഞങ്ങളവടെ നാട്ടിലെന്നെ ഒരു കുട്ടിണ്ട് ഏഹ് ഇപ്പൊ ഞങ്ങളെ വീടിന്റെ താഴായിട്ടാണ് അപ്പൊ അവര് പാവപ്പെട്ടവരാണ്. പക്ഷേ നല്ല സാമ്പത്തികായിട്ട് പിന്നോക്കള്ളവരാണ് അപ്പൊ അവര് പറഞ്ഞു. ഉം എന്റെ മോൾടെ പ്രായ എൽ കെ ജി എന്റെ മോളുടെ പ്രായാണ് ആ കുട്ടിക്ക് അപ്പൊ എൽ കെ ജിൽ ഇപ്രാവശ്യം കുട്ടിനെ ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തേ കുട്ടീനെ ചേർത്താഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പം ഒന്നാമത്തെ കയ്യില് പൈസ സില്ല ചേർക്കാൻ ഇനി അടുത്ത കൊല്ലം ചേർക്കാ ഇനി പിന്നെപ്പ ഇവള്പ്പൊ പഠിച്ചിട്ടെന്താ? അട്ക്കള പണിക്ക് പോവാനുള്ളതല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു. നമ്മളെ മക്കളെ നമ്മളെന്നെ ആഹ് അത് ഇന്ന ജോലിക്ക് പോവാള്ളതാണ് അങ്ങനത്തെരു നമ്മൾ ശരിക്കും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല.
പാടില്ല ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്താപ്പോ?
ഞാന് ഞാൻ എൻറെ മക്കൾക്ക് കൂടുതലായിട്ടും പറഞ്ഞ കൊടുക്കുന്നന്തച്ചാല് അപ്പ പറഞ്ഞട്ടൊരു കാര്യമില്ല പക്ഷെ ഞാൻ ന്റെ മനസ്സിൽ നമ്മളൊരു കാര്യണ്ടാവല്ലോ നമ്മളെ മക്കൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക ശരിക്കുപറഞ്ഞാൽ എന്തെങ്കിലും ഒരു പഠിച്ചിട്ട് ഒരു ജോലി കിട്ടിട്ട് യാണം എന്നുള്ളത് അതായത് അവർക്ക് ഇഷ്ടുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കാം നമ്മൾ നിർബന്ധിച്ച് ഇന്നത്തെ കാലത്ത് നിർബന്ധിപ്പിക്കില്ല.
അതിലൊരു കാര്യല്ല.
പണ്ട ഇരുന്ന വീട്ടുകാര് വീട്ടുകാര ഉറപ്പിച്ചു ആ അപ്പൊ സമ്മതായി.
ചെട്ട അതുന്നെ അതന്നെ.
അതൊപ്പോെ എന്തയിരുന്നു ഞൻ ആര്തോ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഒരു താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാര് ഏഹ് ഇന്നത്തെ കാലത്തൊക്കെ ഏഹ് പെണ്ണുങ്ങൾക്ക് കൊറച്ച് രണ്ട് കൊമ്പുള്ള പോലാന്ന് എന്ത ച്ചാല് പണ്ടൊക്കെ ഞങ്ങളെങ്ങെനേന്ന് വെച്ചാല് വീട്ടുകാരാണ്ട് പറഞ്ഞ് ഒറപ്പിച്ചാല് ഞങ്ങക്കിഷ് ട്ടായി അങ്ങനെയാണ് വേണ്ടത് ഞാൻ ശരിക്കും പർഞ്ഞാ നമ്മളങ്ങനെ എന്തെലും ചെയ് നിക്കുന്നെ നമ്മള് പെണ്ണുങ്ങളെന്ന എന്തിനാ ചിന്തിക്ക്ണ് ഞാ ചി
പക്ഷെ അവർക്ക് നല്ലരു സൗഭാഗ്യം കിട്ടാത്തോണ്ട് അവർക്ക് ഇപ്പത്തെ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടത്തിന് നിക്ക്ണതും ജോലിക്ക് പോകണത് അവർക്ക് പിടിക്ക്ണില്ല അതാണ്.
ആഹ് പിന്നെ ഇങ്ങനെയുണ്ട് ഞങ്ങൾടെ അവിടെ ഇന്റെ കസിനൊക്കെ പെണ്ണ് കാണാൻ അങ്ങട്, അതായത് ചെക്കൻന്റെ വീട് കാണാൻ പോയി.
ഉം ഉം ഉം.
. പിന്നെ അതേപോലെ ഞങ്ങളെ ഇവെട തൊട്ട അയൽവാ പിന്നെ ആഹ് എൻഗേജ്മെന്റ് ഒറപ്പിച്ചിട്ട് ആ ചെറുക്കന്റെ പെണ്ണ്, ഏഹ് ഇവിട്ക്ക്യ് വന്നിരുന്നു. വീട്ടി കാണും. അപ്പൊ, അതിന് ഞങ്ങള് ഈ കുടുംബ ശ്രീ ക്കാരല്ലേ? അത് ഭയങ്കരായിട്ട് പറയേര്ന്നു എന്താച്ച അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ അപ്പം ഞാൻങ്ങെനെ പർഞ്ഞു. ഞാൻ അങ്ങടെന്നെ അവരോട് പറഞ്ഞുട്ടാ. അല്ലെ ഇതെന്ത് തെറ്റ് ന്ന് പറയാനെന്താപ്പം അതിന് മാ ള്ളത് ആ കുട്ടില്ലേ ജീവിക്കാനുള്ളത് ഇവിടെ വന്നിട്ടേ നമ്മളാ അമ്മ ആ കുട്ടിന്റെ അമ്മ അച്ഛ അച്ഛനോ അതോ കുടുംബ ക്കാരോ ആരല്ല ഇവിടെ ജീവിക്കാനുള്ളത് ആ കുട്ടിയാണ് ജീവിക്കാനുള്ളത് അപ്പൊ ആ കുട്ടിയാണ് ശരിക്കും പറഞ്ഞാ ആദ്യ ഈ വീട് കാണണ്ടത്. വീടും പരിസരവും വീട്ടിലുള്ള ആൾക്കാരെയും കാണേണ്ടത് ഈ കുട്ടിയാണ് അല്ലാതെ, നമ്മള് വേറൊരാൾക്കാര് പോയിട്ട് കണ്ടു റപ്പിച്ചിട്ട്. ഞാനൊന്നും ശരിക്കും പറഞ്ഞാ ഇന്റെ കാലത്ത്ന്നും അങ്ങനത്തെ സംഭവം ഇന്റെ കാലത്ത് ന്നാൽ പണ്ട് ഉഗാണ്ട കാലത്ത് എല്ലാ പക്ഷെ ഇന്നാലും ഇന്റെ കാലത്തൊന്നും അങ്ങൻത്തൊരിത് ഇല്ലേന്നിനി
ഇല്ല ഇല്ല ഇപ്പൊ എല്ലാ പെൺകുട്ടികളും ചെക്കന്റെ വീട് പോവും കാണാൻ പോവും ഉം, ഉം
റ്റൊ എൻ്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ ന്റെയിലന്നും അങ്ങനെ ണ്ടായിട്ട് ഞാനൊക്കെ ന്റെ കല്യാണ സാരി കണ്ടത് ഞാന് കല്യാണ ഇല്ല അന്നാണ് ഇന്റെ ഈ വീട് ആഹ് ഈ വീട് കണ്ടിട്ടില്ല പിന്നെ അതേപോലെ എന്താ, വീടിന്റെ കാടാമ്പഴ അല്ല, ഞങ്ങളിവിടെ കാടാമ്പുഴാണ്. അമ്പലത്തിലേ ക്കൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ ഭാഗത്ത്ക്ക് വരൂല ഇങ്ങനെ വരാൻ പാടി ഇല്ലല്ലോ അങ്ങനെ പക്ഷെ ഇപ്പ ഭയങ്കര ഒരു മണ്ടത്തരാണ് എല്ലാവരുടെ കണ്ണീരും
അതാണ് ഇപ്പഴാണൊക്കന്ന് ശരിയായി വരണേ ഉള്ളൂ
ഇന്റെ മക്കള്ടെ പ്രായത്തിൽ വേറെ ചിന്താഗതി
ഉം ഉം.
ശരിക്കും ഇന്റെ അച്ഛനൊക്കെ അങ്ങനെ അങ്ങൻത്തെ ഒരു ചിന്താഗെ ചിന്താഗതിയിലുള്ള ആൾക്കാര് അതായത് പെൺ കുട്ട്യാള് ഒന്ന് ഒതുക്കം വേണം അങ്ങൻത്തെക്കെ ഒരു ചിന്താഗതില്ലെ എപ്പഴും ഇങ്ങനെ ഓരോന്ന് പറയും ചെ പ് ഏഹ് ഇപ്പെന്റെ അനിയത്ത്യന്നെ എന്തോ ഇഷ്ട സ്വന്തം ഇഷ്ടത്തിനാണ് സ്നേഹിച്ചതാണ് അപ്പൊ, അയിനിങ്ങനെ എതിർ, എതിർക്ക ല്ല. സ്നേഹി ക്ണോണ്ട ല്ല. അപ്പൊ, അവരിങ്ങനെ കറങ്ങാനൊക്കെ അപ്പൊ, അതിന് തന്നെ നന്നായിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ, ഞാനൊ ക്കെ എന്റെ എൻഗേജ്മെന്റ് ത് ഞാന് ഏട്ടന്റെ കൂടെ ഒന്ന് പോവണം ന്നുണ്ടെങ്കില് ഞാൻ ചു അനുവാദം ചോദിക്കു എന്റെ ഇന്നട്ട് ഇൻക്കൊരു ടൈമ്ണ്ട് ആ ടൈമിനുള്ളിൽ വീട്ടിലെത്തും വേണം. അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നൊരുപാട് മാറിട്ടോ. അപ്പ അതിനെങ്ങനെ പറയുമ്പോ ഞാൻ ആ ഞാൻ പറയരുന്നു എന്താ ച്ചാല്. എനിക്ക് വരണത് പെൺകുട്ടികളെ, എനിക്ക് വളർന്ന് വരുന്ന പെൺകുട്ടികളെ., നമ്മൾ എന്ത് പറഞ്ഞാലും- നമ്മള് പറഞ്ഞിട്ട് കാര്യല്ല അവരോട്. അവർക്ക് സ്വന്തമായിട്ട് ചെലപ്പോ ഒരു തീരുമാനം ഉണ്ടാവും. ഒരു പതിനെട്ട് വയസ്സ് പറഞ്ഞിട്ട്ണ്ടെങ്കില്, അത് വച്ച്ട്ട് എല്ലത്തിനും കയറൂരി വിട എന്നല്ല. പക്ഷെ ന്നാലും കുട്ടികൾക്ക്- കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു ബോധം വെച്ച കുട്ടികളാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ.
ഉം. ഉം. ഉം.
പഴയ ഇങ്ങനെ മൂലക്കലിരുന്ന്, ഒരാൺ കുട്ടികൾ സംസാരിക്കുമ്പോഴ്ത്തിനും അതിനെതിർത്ത് അതിന്റെ കാൽക്കലിരിക്കല്ല ഇന്നത്തെ കാലം.
ഇന്നത്തെ തന്നെ എല്ലാർക്കും നല്ല ബോധംണ്ട്. ഇപ്പത്തെ ബോധംണ്ട്, അതിനച്ച ദോഷ- നിങ്ങള് ചെയ്യ്ന്നണ്ടില്ല. ഇന്നാല്ല എന്നാലുംപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യത്തിലായാലും മ- മറ്റുള്ളോരുടെ വീട്ടിൽ പോയി നിക്കണ കാര്യത്തിലായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചി ട്ടും ആലോചിട്ടൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ, വീട്ടാര് പറഞ്ഞുന്ന് വിചാരി ട്ടാരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുന്നൊന്നുല്ല.
ഇല്ല. എന്താ? അവർക്ക് ഇങ്ങനെയുണ്ട്ട്ടോ. നമ്മള് സ്നേഹിച്ച ആൾക്കാർ നല്ല രീതിയില് ജീവിക്കണോംണ്ട്, നല്ല രീൽ
അതെ അതെ പെട്ടെന്ന് പ്രശ്നള്ളവരും ഉണ്ട്.
ആഹ്, പക്ഷെ, എന്താച്ചാല് അങ്ങനെ ആകു മ്പ ന്തെച്ചാ അവർക്ക് പരസ്പരം തമ്മില് ഏഹ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരത്ണ്ട്. സ്നേഹിച്ച് കഴിഞ്ഞി
സ്നേഹിച്ചാ അതൊരു പോയിന്റ് ആണ്. മനസ്സിലാ കുറച്ച് മുന്നേ മനസ്സിലാക്കാൻ പറ്റും. അതാണ്. കല്യാണത്തിന് ശേഷം ഒര് അഡ്ജസ്റ്റ് ചെയ്ത പോലെ ആവില്ല.
ആഹ് ആഹ് എന്തായാലും ന്നെ ഇപ്പൊ പെൺകുട്ടിയൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലെന്നാണ്.
ന്നാ മതി. അത് നല്ലതാ.
ആഹ് ഇഞ്ഞിപ്പൊ ആണ ച്ച് ഈ ഇന്ന് കൊറേ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ചെല ആ വീട്ടിലൊക്കെണ്ട്, ഇപ്പഴും പെൺകുട്ടിയളെ ജോലിക്കൊന്നും വിടാതെ വീട്ടിലിങ്ങനെ ഒതുക്കി നിർത്ത. അടുക്കള മാത്രാണ് ലോകംന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇവർ എന്ന
ക്കാര് ഇണ്ട്ന്ന് പറയുമ്പോ പിന്നെ പേടിയാവും അല്ലേ?
ആഹ്, ശെരിക്കും ഇവർ എന്താണ് അതിൽ ഉദ്ദേശിക്കണ്ന്നെനിക്ക് മനസ്സിലാവണില്ല. അതെന്താ ഈ പെൺകുട്ടികള് ഈ പൊറം ലോ
ഒന്നും കാണണ്ടേ ഇവര് മാത്രേ കണ്ടാ മതിയോ? ക്ഷെ ആ കാര്യത്തിലൊക്കെ എനിക്കിന്നൊരു കൊഴപ്പുല്ലട്ടോ എനിക്ക് ആ കാര്യത്തില് ഭയങ്കര ഫ്രീഡാണ്. അങ്ങനത്തൊരു ചിന്താഗ തില്ലൊരു ആണേ അല്ല കിട്ടിയേത്. പിന്നെ നമ്മ ആഹ് നമ്മളെ വീട്ടുകാരും ആളും ഒക്കെ ഒന്ന്ച്ച് നമ്മളൊക്കെ ഏഹ്‌ നമ്മളെ കൂടെ ഇപ്പ ഹസ്ബൻ്റും പിന്നെ നമ്മുടെ കൂടെ അപ്പൊ വീട്ടില് ഇപ്പൊ ഇംഗ്ലീഷ് ഞാനാ ക്കളെ കാര്യങ്ങള് നോക്കാനായാലും ഞാപ്പവടെ വീട്ടിൽ ഇരിക്കിന്നെങ്കി പോലും ന്റെ കൂടെ എല്ലാത്തിനും സഹായ സഹായത്തിനിണ്ട് കുട്ടിയളുടെ കാര്യങ്ങളാണ് കൂടുതലും. ഓഹ് കുട്ടിയളെ കാര്യങ്ങളൊക്കെ രാവിലെ ഇനി- ഇന്ന് പോയ സമയ ഇന്ന് ഇപ്പ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് മൂത്താള കുളിപ്പിച്ച് ചായ കൊടുത്ത് ട്ടാണ് പോയിട്ടുള്ളത്
പോയത് അങ്ങനെ സപ്പോർട്ട് ഉള്ള ആളാണെങ്കി കൊഴപ്പില്ല ഉഷാറായിന്ന് പോവാ
മറ്റേത് നമ്മള് ആഹ് ഇത് പെണ്ണുങ്ങള് തന്നെയാണ് ചെയ്യേണ്ടത് ആണുങ്ങള് ചെയ്യാൻ പാടില്ലന്നുള്ള ആ ചിന്താഗതിയാണ് ആദ്യം മാറ്റേ - അതി കൊറെപേരുടെ ആണുങ്ങള് ഇപ്പ ഇങ്ങനെണ്ട് ഒരു കുട്ടി പാംപേഴ്സില് അപ് - ട്ടാ പോലും ആ പാംമ്പേഴ്സ് വരെ എടുത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ആൺ ആണുങ്ങളാ ഇന്നത്തെ കാലത്ത്
ആണുങ്ങളുണ്ട് ഇപ്പഴും ഉണ്ട് മുമ്പത്തെ ആൾക്കാരെ അതേ ഇത് പിന്തുടർന്ന് വരുന്ന ആൾക്കാര് ഇപ്പഴും ഉണ്ട് ചെറിയ മാറ്റം ഇണ്ട് അത്രേയുള്ളൂ
ആഹ് പ്പ എനിക്കതൊക്കെ പഠിക്കണം അങ്ങോടും ഇങ്ങോടും എന്താണെള്ളത് നമ്മളുണ്ടല്ലോ ആഹ് പെൺകുട്ടികള് മാത്രം ഈ പെൺകുട്ടികളും ജോലിക്ക് പോകുന്നു എന്ന ജോലിക്ക് പോകാണേ മക്കളെ കാര്യങ്ങളും എല്ലാരുടെ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവര് പക്ഷെ നേരെ മറിച്ച് ആൺകുട്ടി ഇവര് രണ്ടേരും പോണുണ്ട് അപ്പൊ രണ്ടു പേരും അങ്ങോടും ഇങ്ങോടും എന്തും ചെയ്താല അവിടെ രണ്ടു പേർക്കും എക്കുവൽ ആയിരിക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഒരു വെയ്യായി ഒരു കൊഴപ്പൊന്നും ഉണ്ടാവില്ല
ഒന്നും ഇണ്ടാവൂല അതാണ് ആഹ് ശരി ഓക്കെ